കേൾക്കിനില്ലേ
ആഹ് ഇപ്പ കേൾക്കണ്ട് നാർത്തെ കേട്ടിട്ടില്ലേനീ
ആഹ് ആഹ് എന്തൊക്കെയ വിശേഷം എന്നട്ടോ
എന്താ നല്ല വിശേഷം
ഉം ഫുഡൊക്കെ കഴിച്ചോ
ഉം ഫുഡൊക്കെ കഴിച്ചു
ഉം എന്തായിരുന്നു സ്പെഷ്യൽ ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ ഇവ്ടെങ്ങനെ കിടക്കാണ്
സ്പെഷ്യൽ എന്താ ബീഫ് ഉണ്ടേന് പിന്നെ മോര മോരുണ്ടായിനി പപ്പടം കാച്ചീണ്
ആഹ് ആഹ്
അതക്കെ തെന്നെ
ഉം ഉം ഞങ്ങക്ക് ചര്ങ്ങാ താളിപ്പും ബീഫ് വരട്ടും മമ്പേർ ഉപ്പേരി ഒക്കെണ്ട്
ഏഹ് പച്ചക്കറി എങ്ങനെ വീട്ടിലുണ്ടോ അതോ പുറത്തുന്ന് വാങ്ങിയതോ
വീട്ടിലില്ല ഞാന് എന്റെ വീട്ടിൽ പോയപ്പോ ആങ്ങളാ തന്നതേന്
ഏഹ് ആത് ശരി
ഉം കൊണ്ടവാൻ പറഞ്ഞ അപ്പൊ ഞാൻ ബസ്സിനായപ്പോ പോരുമ്പോ ബുദ്ധിമുട്ടാണ് വിചാരിച്ചത് കൊറെ വാണ്ട പറഞ്ഞുനിന്നു
അവിടെണ്ടാവുംല്ലേ
ആഹ് ആഹ് അവിടെണ്ട്
അവിടെങ്ങനെയാ കൃഷിക്കാരാ
അവടെ വലിയ കൃഷിക്കാരന്നല്ലെങ്കിലും ഒർരിക്കില്ലക്കെ ഇണ്ടാക്ക്‌ണ്ട്
അടുക്കള തോട്ടം ഉണ്ടാക്കിക്കുംല്ലേ
ആഹ് ആഹ് ഇന്ക്അയ്ന് തന്നീനു അപ്പൊ ഞാൻ പോന്നപ്പോ ബസ് നാണ് വിചാരിച്ചു ബുദ്ധിമുട്ടാണ് വിചാരിച്ചു നോക്കിയ്നി അപ്പൊ പിന്നെ കൊണ്ടു പോന്ന്
ആഹ് എന്നട്ട് ഇന്ന് സ്കൂളൊക്കെ ഉച്ചോക്കെ വിടും പറഞ്ഞ മക്കളൊക്കെ എത്തിയോ
ആഹ് എത്തി ഞാനാ ഫോൺ കോള് കഴിഞ്ഞ ഉടനെ അപ്പോതെന്നെ എത്തിണ്ട്
ആഹ് അയ്ശെരി എന്റെ ന്റെ മോള് എത്തിട്ടില്ല വിടും പറഞ്ഞ വിടും പറഞ്ഞീന്നു വണ്ടി കാണല്ല എത്തി കാണല്ല വേര്ണ്ണ്ടാവും
ഉം ഉം ഫുഡൊക്കെ കഴിച്ചിട്ടാണ്ന്നുണ്ടെങ്കി പിന്നെ ഒക്കെ ഒന്നര രണ്ട് മണി
ഉം അവർക്ക് ഫുഡ് ഇന്ന് ഫുഡ്ണ്ട്ന്ന് പറഞ്ഞീനി അവ്ടെ
ആഹ് ആഹ്
ഇന്ന് ഇണ്ടാവും നാളെത്തൊട്ട് ഇണ്ടാവൂ ല നാളെത്തൊട്ട്ഞ്ഞി വൈകുന്നേരം വരെ ക്ലാസ്ണ്ടാവും ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഉച്ചക്ക് വിടാന്നും പറഞ്
ആഹ് ആഹ് ആ
ഓന് എവ്ടെ എവ്ടെ എവ്ടെ സ്കൂൾലാണ്?
ഓന് വ്ടെ അടുത്തന്നെയാണ് ഇവിടെ മദ്രസ് നേഴ്സറിയായിട്ട് അങ്ങനെണ്ട് അപ്പയ്ല് ചേർത്തിയ്ക്കാണ്
ആഹ്
ഉം ഇവടെ അട്ത്തന്നെണ്ട്
അഹ് സെരി
ഉം വീടിന്റെ അടുത്ത് നഴ്സറിണ്ട് അപ്പയ്ല് ചേർത്തതാ
ആഹ് ആഹ്
ഉം
എന്താ മഴക്കെണ്ടോ?
മഴപ്പോ ഇങ്ങനെ വെര്ന്ണ്ട് ഡ്രസ്സൊക്കെ എട്ത്തച്ചു അപ്പൊ മഴ പോയിം ചെയ്ത് ഇങ്ങനെ തുള്ളിട്ണ്ടായിരുന്നു
ആ ഇവടെ മഴന്റൊരു ലക്ഷണൊന്നും കാണാനൊന്നുല്ല വെയില്ലെന്നേണ്
ഏഹ്
ചെറ്തായിട്ട് രാവിലൊക്കെങ്ങനെ നിന്നീനി മഴക്കാറൊക്കായിട്ട് ഇപ്പൊ വെയിലായിട്ട് മഴ പോയി ആണ്ട്
ആഹ് ആഹ് ആഹാ
വെള്ളക്കെണ്ടോ കെണറ്റില്?
ആഹ് ആ വെള്ളക്കപ്പെണ്ട് പിന്നപ്പം മഴയൊക്കെ പെയ്തിട്ട് വെള്ളണ്ട് ഇതിന്റെ എടേലൊന്ന് ഇല്ലതായിന്നു
ആഹ്
പിന്നെ കെണറൊക്കെ നന്നാക്കി ഇപ്പൊ വെള്ളണ്ട് ഉഷാറ്ല്ണ്ട്
ആഹ് ഞങ്ങൾതും കെണറൊക്കെ നന്നാക്കി വെള്ളാ ഞങ്ങൾക്ക് വടെ കെറേ ആളുകള്ണ്ട് എല്ലാരും പാടെ ആയിട്ടേ നാലഞ്ച് മോട്ടറ് വലിക്ക്ണ് ണ്ട് വെള്ളം ഇപ്പെളെക്കാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാനൊക്കെണ്ട്
ആഹ് ആഹ് ആഹാ ഇവടിം അങ്ങൻത്തന്നെ ഒരീസം എല്ലാരും കൂടാണ്ട് ഒപ്പാണ്ട് അടിച്ചിട്ട് എന്തയാവോ പറ്റാണ്ട് വറ്റ്ണണ്ട്ണ്
ആഹ് പിന്നപ്പൊ കെണറ് രണ്ടീസ സം മുമ്പൊന്ന് തേവി നന്നാക്കും ചെയ്ത് അപ്പം പിന്നെ ഒന്നും കൂടി വെള്ളാട്ട് കൊറഞ്ണ് ആദ്യത്തെ അ ത്രാട്ട് ഇണ്ടാവണില്ല്യാട്ട്
ആഹ് ആഹ് ഇഞ് മഴൊക്കെ പെയ്തറങ്ങിയാ ഇണ്ടാവുണ്ടാവും
ഉം.
ഉം എങ്ങനെ വെള്ളക്കെല്ല ഏരിയേണോ?
പാടൊക്കെ തന്നെയാണ് പാടത്തന്നെ പക്ഷേ പാറിം, പാടും എല്ലാതുണ്ട്. അപ്പം വള്ള ഇതുവരെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല വള്ളത്തിന് ഒര് ആദ്യയൊരു പ്ര പ്രാശ്യം വരൾച്ച വന്നീല്യേനിയൊ അന്ന് കൊറച്ച് അന്ന് വെള്ളല്ലേനി അന്ന് പിന്നെ എല്ലാർക്കും പൊതുവേ ബുദ്ധിമുട്ടായി വന്നപ്പളെ അന്ന് വെള്ളല്ലേനി.
ഉം ഊം.
ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഇതുവരെ പിന്നെ അത് വന്നിട്ടില്ല. മഴൊക്കെ പെയ്താ വേഗം ഉണ്ടാണ സ്ഥലാണ്.
ആഹ് ആഹ്. ആഹ് ആഹ്. മഴ എങ്ങനെ ഇന്നാല്യൊക്കെ ണ്ടായിരുന്നോ?
മഴ ഇന്നലെ ചെറുതായിട്ട് ഒന്ന് ഉണ്ടായ്നി. വൈകുന്നേരം ഉ ച്ചക്ക് ശേഷായിട്ട്.
അഹ് ആഹ്
അധികൊന്നും പെയ്തിട്ടൊന്നുല്ല.
ഉം ഊം എങ്ങനെ
വേറെന്തഹ് അല്ലല്ല ഉൾ ഗ്രാമം തന്നേണ്.
ഉം ഊം.
ടൗണൊന്നല്ല. പാടം കൃഷിയും വയലും കുന്നും മലയും പറമ്പു ആയിട്ട് അങ്ങനെ.
ഉം ഉം. കൃഷിയൊക്കെണ്ടോ?
ആഹ് ഇല്ല കൃഷി ഞാ അത്യാവശ്യം ഞങ്ങളെ വീട്ട്ക്കാണ്ടതൊക്കെ ഇങ്ങനെ ഇള്ളത്ണ്ട് അല്ലാതെ അധികൊന്നുംല്ല.
ഉം ഉം കൃഷി എങ്ങനെ, ആരാ ണ്ടാക്കാറൊക്കെ?
കൃഷി ഓരെ ഇപ്പെന്നെ. മുപ്പരെന്നെ ഹസ്ബൻറ് ണ്ടാക്കലാ. മുപ്പര് ഇണ്ടാക്ക്യതാ. നമ്മളും ഒപ്പ ങ്ങനെ.
ആഹ് ആഹ് ആഹ്. എല്ലാവിധണ്ടോ, കായ്കളൊക്കെ ഇണ്ടായിണോ?
കായ നമ്മക്കേ വീട്ട്ക്കാവശ്യത്തിന് വെറുതെ പൊറത്ത്ന്ന് വാങ്ങണ്ടല്ലോ. അയിന് ള്ളെതൊക്കെണ്ട്. പയറ്, വെണ്ട മത്തൻ, അങ്ങനത്തതൊക്കെണ്ട്. മത്തനൊന്നും ക മ ഇല്ലേ മ ത്തൻ കായ കായ ഇണ്ടായീല്ല. ചെരങ്ങ ണ്ടായിനി. ചെരങ്ങ ഒരു രണ്ട് മൂന്നാല്നം കൊറച്ച് ഒക്കെ ഇണ്ടായിനി.
ഉം ഉം.
ഒരു അഞ്ചെട്ടെണ്ണൊക്കെ പീട്യേ കൊടുത്തു. ബാക്കി ഞമ്മളെ വീട്ട്ക്കൊക്കെ മ് എല്ലാർക്കുംപാടായിട്ടൊക്കെ ഇങ്ങനെ.
ആഹ് ആഹ് മ്മ്ഹ് മ്മ്ഹ്.
പിന്നെ വെണ്ടണ്ട് കറി വെക്കാന്.
ആഹ് ആഹ്
പിന്നെ പയറ്ണ്ടായ്നുപ്പേര്യെക്കാന്.
മ്മ്ഹ് മ്മ്ഹ്
മത്തൻ എന്തേ ആവം കായണ്ടായീല. എലക്കെ കിട്ടീന്നല്ലാതെ എല കിട്ടീന്നല്ലാതെ.
ആഹ് ആഹ്
വേറെന്തൊക്കെയാ വിശേഷങ്ങള്ങ്ട്ട്?
വേറെന്താ ഇവടെ പ്രത്യേകിച്ചൊന്നുല്ല ഇങ്ങ പോവ്ണ്ട്. മഴങ്ങനെ വന്നോണ്ട്ക്ക്ണ്ട് പെയ്യോന്നറീല്ല.
ആഹ്.
എങ്ങനെ ബീഫ് എങ്ങനെയാ വരട്ടൽ? എങ്ങനെയ ഉണ്ടാക്കാറ്?
ബീഫ് നമ്മള് സാദാ വരട്ടണമായിരിത്തന്നെ. മ്മ്ഹ് എല്ലം മസാലയൊക്കെ കൂട്ടീങ്ങാണ്ടെ
മ്മ്ഹ് മ്മ്ഹ്
ഏഹ്
എങ്ങനാ സവാളയും തക്കാളിയൊക്കിടുവോ?
ആഹ് സവാളീം തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് ഇടും അല്ലാതെ നമ്മള് ഇടുമ്പോ അങ്ങനെ വെക്കുമ്പോ അങ്ങനെ ഒന്നായിട്ട് വെച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കും പല രീതിയില്ണ്ടാക്കും. ക്കും ചെലപ്പോം കൊറഞ്ഞത് മഞ്ഞളും മുളകൊക്കെ ഇട്ട് അങ്ങനെ ഇട്ട്ങ്ങാണ്ട് പൊരിക്കും ചെയ്യും.
മ്മ് മ്മ് എങ്ങനെയാ വീട്ടില് കൂടുതലിഷ്ടെങ്ങനെയാ?
കൂടുതലിഷ്ടം പൊരിക്കണതാണ്. വെള്ളല്ല വെള്ളല്ലാതെ ചട്ടിയിലിട്ട് വറുത്തങ്ങാണ്ട്.
അഹ് ആഹ്. പിള്ളേരൊക്കെ കഴിക്കുവോ?
മ്മ്ഹ് പിള്ളേർക്ക് ബീഫൊക്കെ പറ്റും മീനാണെങ്കി പറ്റ് റ്റില്ല. മീനെ മീന് ഹസ്ബൻഡിനും പറ്റൂല, മൂത്ത മോൾക്ക്‌ പറ്റൂല. ഓൽക്ക് അയിന്റെ വാസനന്നെ കേക്കാൻ പാടില്ല.
മ്മ്ഹ് അതുകൊണ്ട് ഇയാൾക്ക് നല്ലോ കഴിക്കാലോ?
ആഹ് ഞാനും മറ്റേ മക്കളൊക്കെ നല്ലോണം കഴിക്കും. അപ്പൊ വാങ്ങാനും മടിയാണ്. പറ്റുണ ഞമ്മക്കും തന്നെ ഇണ്ടാക്കാനും മടിയാണ്. വാങ്ങാനും മടിയാന്നറിഞ്ഞില്ലേ. അപ്പൊ കൊറെേ ഐറ്റങ്ങള്ണ്ടാക്കേണ്ടി വരും. ഞമ്മക്ക് വേറ ഐറ്റം അവർ വേറ ഐറ്റം. അപ്പൊ ബുദ്ധിമുടട്ടാകുമ്പോ പിന്നെ അങ്ങനെ വാങ്ങാനും മടിയ. പിന്നെ മ്മക്ക് പൂതിയാവുമ്പോട് വാങ്ങും ചെയ്യും പറഞ്ഞില്ലേ?
മ്മ്ഹ് എങ്ങനെ ഡെയിലി വാങ്ങാറുണ്ടോ? അതോ വെജിറ്റബിൾ എങ്ങനെയ കൂടുതലായിട്ടും?
വെജിറ്റബിളെന്നെയാണ്. പച്ചക്കറിന്റെ ആൾക്കാറെന്നെയാണ്.
ആഹ് ആഹ് ആഹ്
ന്നാ മൂപ്പർക്ക് ഒരു ഹോട് ട്ടലായിട്ട് ഓർക്ക് ബീഫും ചിക്കനൊക്കെ ഇഷ്ടാണ്. അയ്ന്റെ ഒരു ന്തേനെങ്കിലും വേണേനും പറഞ്ഞില്ലേ?
ആഹ് ആഹ് ഹസ്ബന്റ് വെക്കുവോ അതോ?
എനെ ആഹ് എനെ?
ഫുഡൊക്ക്‌ണ്ടാക്കോ?
ഫുഡ് അത്യാവശ്യൊക്കെ?
മ്മ്ഹ് മ്മ്ഹ്
എണ്ണക്കടയാളും അങ്ങനത്തൊക്കെയാണ്
ആഹ് ആഹ്
ഉണ്ടാക്കന്ന ന്നാ ഉണ്ടാക്കന്ന് അത്യാവശ്യംക്കെ അറിയയും ചെയ്യും അധികംന്നും ഇല്ലെങ്കിലോ നിങ്ങളെ ഭർത്തവിന എന്താ
ഇവിടെ കൂലിപ്പണി എന്നെയാണ്
ആഹ
ഉം ഉം ഉം
എട്ട് ഇപ്പൊ ന്ന് ഇണ്ടോ പണിയുണ്ടോ
ആഹ് പണിയുണ്ട് പോയിട്ട് വന്നിട്ടില്ല
ഏഹ് അപ്പൊ വൈകുന്നേരം വരെ ഉണ്ടാവോ
അ ആഹ് അഹ് കഴിനേന് അനുസരിച്ച് ചെലപ്പോ വേഗം വരും ചിലപ്പോ കൊറച്ച് നേരം വൈകും ഇന്ന് കൊറച്ച് വൈകീട്ടാ പോയത് രാവിലെ മഴക്കായപ്പോ അങ്ങനെ നിന്ന്
അപ്പ വരാനും വൈകണ്ടാവൂല്ലേ
ആ ആ അതെപ്പ വരാനും വൈകും
എങ്ങനെ ഒരാൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ പണിയാണോ അതോ വേറെ വേറെ ആൾക്ക് ക്കാർക്ക് എങ്ങനെ പോവൽ
അല്ല വേറെ വേറെ ആക്കെ അങ്ങനെ പോവാറന്നെ കുരിപ്പനായിട്ട് ഉ
ഉം വാപ്പിം ഉമ്മി യൊക്കെ ഉണ്ടാവല്ലേ
ആ ആ ഇവിടെ എല്ലാരും ഉണ്ട് വാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് വീട്ടിലൊരളച്ചണ്ട് മൂത്തച്ഛന്മാരുണ്ട് അവരൊക്കെ വേറെ പോയിണ് ഉം വീടായിട്ടില്ല വീടൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കിട്ടുംന്ന്റിയില്ല
ഏഹ്
ഉം
പഞ്ചായത്ത്ക്ക് അങ്ങനെ എഴുതി കൊടുത്താവൂലേ പിന്നെ കിട്ടണുണ്ടോ എങ്ങനെയൊക്കെയാണ് ആവല്ലേ
ആ അപ്പോ കഴിഞ്ഞ വർഷം കിട്ടിട്ടിണ്ട് അത്യാവശ്യം ഒക്കെ പിന്നെ ഒന്നിനെ നമ്മൾ ലിസ്റ്റ് ന്ന് ഒഴിവാ ക്കി അതുകൊണ്ട് പിന്നെ അങ്ങനെ കിട്ടാതായതാണ് ഇനിപ്പ എന്താ അറിയില
ഇനി പുതിയ ആളൊക്കെ വന്നൊണ്ട് അപ്പൊ ഇഞ് പുതിയ ലിസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലൊ അപ്പോഴൊക്കെ കിട്ടുവക്കാരം
ആ ആ കിട്ടും വിചാരിക്ക
ഉം ഹ്
പിന്നെന്താ അ ന്റെ ഹസ്ബന്റ് ഇപ്പോ വീട്ടിലുണ്ടോ
ആ ഓര് ഇപ്പോ ഉണ്ട് ചോർ ന്നട്ട് ഇരിക്കുന്നുണ്ട് ഇവിട ഒരു ചെറിയൊരു കടു കടണ്ട് അവിടെ പോവലാ അവിടന്ന് വന്നണ്ട് ചോറ്ന്നണ്ട് ഇപ്പൊ ഒന്ന് നാൽ മണി ആകുമ്പോ പോകണം
ഉം ഉം ന്നാ അയ്ക്കോട്ടെ എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാ
ആ ആ ആയിക്കോട്ടെ ശരി ഓക്കെ